കേക്ക്ണില്ലേ?
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് പറഞ്ഞോളി
പണികളൊക്കെ കഴിഞ്ഞോ?
ഇല്ല ഇല്ല ആ ജോലികളൊന്നും ആഹ് കയ്യല്ണ്ട് ഈ നേരത്തൊക്കെ ഇന്നിപ്പൊ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്ന്പ്പം സൺ‌ഡയേണ് കുട്ടികള് വീട്ടില്ണ്ട്
ആഹ് സ്കൂള് ഇല്ലാത്ത ദിവസം പിന്നെ നമ്മള് വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാ വിചാരിച്ച് മറ്റേ ആവുമ്പൊ ഓൽക്ക് സ്കൂള് പോവാണ്ടാവും. വേഗം രാവിലെ തട്ടി പെട്ച്ച് എടുക്കല്ലാം ആഹ് ഓരതും കഴിയും. ഒപ്പരണ്ട് കഴിയും അതന്നെ.
ഇത് കയ്യൂല ഇത് ഒപ്പരം കയ്യൂല.
എല്ലോട്ത്തും ഉള്ളതന്നെണ് അങ്ങൻ തന്നെണ്.
ഇന്ന്പ്പോ നോക്കണ്ടാ ഇന്ന്‌പ്പ രണ്ടണിയൊക്കെ ആവും ചെൽപ്പോ അവ്ത്ത് കെറന്.
ആഹ് അതന്നെ.
പിന്നെന്തെക്കെ.
ഏ ഫുഡിന്റെതൊക്കായോ.
ഫുഡ്താ ഫുഡക്കയ്ക്ക്ണ് ഫുഡ് ചോറ് ഊറ്റി മറ്റേത് മറ്റ ഇതൊക പ്പാ ടീമില്.
ആഹ് ആഹ് അങ്ങനെണ്.
അയിന്റെടീല് പ്പ ഓള് അങ്ങനങ്ങനക്കാവുമ്പളേ നമ്മള്. ടൈമ്ങ്ങനെ വൈകി പോവണ് പി ഇൻക്ക് മൂന്ന് മൂന്ന് പെൺകു
ആഹ് ആഹ് അത് ശരി പഠിക്ക്യ മക്കള്.
ചെറിയ മക്കള മൂത്ത മോക്ക് ആ എ ട്ട് വയസ്സാവണ് മറ്റോൾക്ക് രണ്ടാക്കും ആറ്‌ വയസ്സ് ആ മറ്റോള് ടൂൻസാണ്.
ആഹ് ആഹ് ശരി.
അത് ഓല്ക്ക് രണ്ട് വയസ് അല്ല രണ്ടല്ല ആറ് വയസ്സ് മറ്റോ ആ എട്ട് വയസ്സ്.
ആഹ് ഹസ്ബൻഡ് നാട്ടിലുള്ള ആളല്ലാ.
ഏഹ്.
ഹസ്ബൻഡ് നാട്ടിലുള്ള ആളാണോയിക്ക ആഹ്.
നാട്ടിലാണ് പോയിട്ടൊന്നുല്ല ഇങ്ങൾതോ.
ഇന്റെ ഇവടെള്ള ആളന്നെ എനക്ക് മൂന്നാളുണ്ട് മൂത്താള് പത്തിലാണ് ഇഞ്ഞ് പ്ലസ് വണ്ണ്ക്കാണ്.
പ്ലസ് വണ്ണ്ക്കാണ് ഉം ഉം.
ണ്ടാള് പ്ലസ് വണ്ണ്ക്കാണ്.
ആഹ് ആഹ് എന്താ രണ്ടാളു ഒപ്പം പ്ലസ് വണ്ണില്.
സല്ല പക്ഷെ എ മോനെ കൊറച്ച് നേരത്തെ ചേർത്തി ഒര് തീരെ വ്യത്യാസല്ലേനി. രണ്ടാളും തമ്മിൽ ആകെ ഒരു വയസ്സു നാല് മാസത്തെ വ്യത്യാസൊ
ഇന്റെ മാരി ഇന്റെ ബല്യോളം ഈ ട്വിൻസായിറ്റ് അങ്ങനെ മാറ്റുള്ളൂ.
ആഹ് ഒരു വയസ്സു നാലു മാസു ആകുമ്പ ഞാന് രണ്ടാമത്തോനെ പ്രസവിച്ച്ണ്. അട്ത്തട്ത്തതേനി സവിച്ച് ആഹ് അതന്നെ. അപ്പൊ പിന്നെ രണ്ടാളു ഒരുമിച്ച് ചേർത്തീ പിന്നാണെങ്കില്. ചെർത് പിന്നെ ഉം ഏ എട്ടിലാണ് പതിമൂന്ന് വയസ്സായി ചെറിയ ആക് രണ്ട് മോളു ഒരു മോനാ.
ആഹ് അയ് ശരി വീട്ടില് ഉപ്പി ഉമ്മെക്കണ്ടാ.
ഇല്ലെ നമ്മളൊറ്റക്കെന്നേണ്.
ആഹ് തൻച്ചണ് ലേ.
ആഹ് ആഹ് വീട് ആയി ഇപ്പം വീട്പ്പൊ കൊടുത്ത് ഇഞ്ഞ്പ്പ വീ ഇപ്പ റന്റിനാണ് നിക്ക്ണത് വീട് ഇണ്ടെനി അപ്പൊ പിന്നെ. കൊറോണന്റതിൽ ലോണ് ഇട്ത്തീനു അപ്പ പിന്നെ കൊർ ച്ച്ങ്ങനെ കൊറോണന്റെ സമയത്ത് കൊറച്ച്ങ്ങനെ പെന്ഡിങ് വന്നപ്പ ഇങ്ങനെ ബാങ്ക്ന്ന് വിളിക്കുമ്പം ഭ്രാന്താവും. ആ സമയത്തണ്ട് കൊടുത്ത് ഇപ്പ സ്ഥലം വാങ്ങി. പാതകം ഇട്ടെ ച്ചീണ് വീട് പണി തൊടങ്ങണം നമ്മള് പണ ഇപ്പൊ റെന്റിനാ നിക്ക്ണത്
എ പ്പൊ റെന്റിന് ആ ന്നാലും അങ്ങനാകുമ്പൊ ജോലിയൊക്കെണ്ടായ കൊഴ പ്പൊന്നില്ല അങ്ങനെ ആ സാവധാനം ആയിക്കോളും ഉം ഉം ഏതായാലും ആവോളം ഞമ്മക്കൊര് ടെൻഷനാണ് ട്ടൊ നമ്മള് ങ്ങനെ റെന്റിന് നിക്കുമ്പളെ ആഹ് അതെന്നെ അതും ഇതും എല്ലും കൂടി ഞമ്മക്ക്
മ്പോടി ആവുമ്പള് ആ ഇപ്പാണെങ്കില് നമ്മളെവടെ മുൻസി സിപ്പാലിറ്റിലൊക്കെ ആദ്യം ങ്ങനെ ഇതിന്റെ വെര്ല്ണ്ട് ലൈഫിന്റെതൊക്കെ ഞാൻ പറയ ഞമ്മ ക്കാവശ്യള്ളപ്പളെറ്റൊന്നുണ്ടാവൂല ഇതിന്റെ മുന്നെ നമ്മക്ക് വീട്ള്ള ആഹ് വീട്ള്ള സമയത്ത്ങ്ങനെ ചോയ്ച്ചട്ന്നിനി കൗൺസിലറ് വേണോ വേണോ യ്ച്ച് ഞമ്മക്ക് ആവശ്യണ്ടാവുമ്പൊ ഒന്നുണ്ടാവൂലാർയാ ഞമ്മള് കൊട്ത്തേന്റെഷം ന്റത് വെന്ന്ട്ടുല്ലാറിയും
ആഹ് ആഹ് ആഹ്
അതും കൂടി കിട്ട്യാല് പിന്നമ്മളെ കയ്യിലുള്ളതും കൂട്ട്യാല് പെരപ്പണി എങ്ങനെങ്കിലും കയ്യും ഇല്ല നമ്മളെ ക അത് ല്ല് ട്ക്കും പെ വീടിന്റെ എല്ലാ പണിയും അതെന്നെ ഇട്ക്കും പണിയൊക്കെ ഒരു വിധം മൂപ്പരെന്നെട് കൊ പടവും തേപ്പും ടയിൽസ്ന്റതും ഒക്കെട്ക്കും
ആഹ് ആഹ് ആഹ്
എല്ലാ പണിയും ട്ക്കും പക്ഷെ ഇതാണ് സാധനം ഒക്കെ വാങ്ങണെങ്കി അപ്പൊ നമ്മളെ കയ്യിള്ളോണ്ട് തൊടങ്യാ എവടെത്തൂല
എത്തും അതോണ്ടൊന്നും എത്തൂല എന്നത്തും കയ്യില് മൊ ത്തം കയ്യിലായിട്ട് തൊടങ്ങുല്യാ
ആഹ് ആ അതെന്നെ അങ്ങനെണ്ട് പക്ഷെ ന്നാലും ഞാൻ പറയാ ഇതും കൂടി ലൈഫിന്റേം കൂടിഒന്ന് കിട്ടിക്കാണെങ്കില് പിന്നെ ഏകദേശം പണി കഴിക്കാൻ കയ്യും
കയ്യും ഉം
പി അതെ പിന്നമ്മള് തൊടങ്ങി കഴിഞ്ഞാലെ ലൈഫമ്മക്ക് കിട് ട്ടുല്യ അങ്ങനെണ്ട് ആ പണി തൊട ങ്യാ പിന്നെ കിട്ടൂല്ല അതാ പിന്നെങ്ങനെ താങ്ങി നിക്ക്ണത് വെരും വെരും വിചാരിച്ച്ങ്ങാണ്ട്ട്ട്
ആഹ് ആഹ് ആഹ് അത് തൊടങ്ങി കയ്ഞ്ഞാ പിന്നെ കിട്ടൂല ആഹ് വേഗം വന്ന്ട്ട്യാല് ന്നാ കയ്ച്ചിലായി
പ്പരെന്നെ ഒരു വിധം ഇട്ക്ക്ണോണ്ട് ആദ്യത്തെ വീടിന്റെ പണി മൂപ്പരെന്നെ പടവ് ഫുള്ളും പുതിയാപ്ലന്നെ ഇട്ത്തത്
ആഹ് ആഹ് ആഹ് അതോണ്ട് പിന്നെ കൊറെക്കെ മാറ്റണ്ടാവും ഓക്ക് സമാധാനണ്ടാവും ഞമ്മ
ഇപ്പാണെങ്കി ഓരോ ദിവസം കൂടും സാധനത്തിനും വെല കൂ
അള്ളാഹ് ഭയങ്കര പൈസേണ് എല്ലാ ഞമ്മളെ ആ ഇന്ക്ക് വീടും തൊക്കെണ്ട് കൊഴപ്പൊന്നു
ആഹ് ആഹ് ആഹ്
ഇന്റെ വീടും ക അപ്പൊ പിന്നെ മൂപ്പരെന്നെണ് മൂപ്പരെ പണിക്കാരും വെച്ച്ക്കാണ്ടെ ഇക്കായിട്ടൊരുപാടായി ഞാൻ വന്ന് ആഹ് കൊർച്ചൊക്കായ്ക്ക്ണ് വീടായിട്ട് ഇപ്പം മേലെക്കില്ലേനി മേലെക്ക് ഇപ്പൊ ഞങ്ങള് ഇട്ത്ത്ട്ടൊള്ളു ഇപ്പൊ ഇട്ത്ത്ട്ട് ഒരു വർഷം കഴിഞ്
റ്റൊള്ളു ആഹ് ഞമ്മള് ആദ്യം വേഗട് ത്തിനി കല്യാണം കഴിഞ്ഞ് മക്കള് ചെറുതാകുമ്പൊ തെന്നെ ആദ്യത്തെ വീട് വേഗട്ത്തീനി ഒരു അഞ്ചാറ് കൊല്ലയ്ല് നിന്ന്ണ്
ക്ക് കല്യാണം കയിഞ്ഞ് കൊറച്ച് കയിഞ്ഞേരെയാണ് വയറ്റിലിണ്ടായതെ അപ്പൊ ഞങ്ങള് കുട്ട്യേളില്ലല്ലോന്നുള്ള ആ ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ നടന്നപ്പോ
അപ്പ അങ്ങനെ നേരം ആഹ് അതന്നെ അപ്പ ഇമ്മക്ക് വേഗം അതാണല്ലോ വേണ്ടിയത് വിചാരിക്കും അതെന്നെ
കുട്ടികള്ണ്ടേ ഇന്നിന്റെ കുട്ടി പത്താം ക്ലാസ്സിൽ എത്തിയിട്ട്ണ്ടാവും ഉം ഇപ്പൊ പിന്നെ ഞമ്മ ക്കാ അന്നാന്റെ
ആഹ് പടച്ചോൻ്റെ ഓരോ ഇതാണ് ഇന്റെ നാത്തൂന് അതേപോലേനി ഇന്റെ പുതിയാപ്പളേന്റെ മൂത്തതാണ് നാത്തൂന് ഇത്താത്തക്ക് കുട് കുട്ടികളില്ലേനി ഇന്റെ കല്യാണം കഴിഞ്ഞ് ഇത്താത്തക്ക് പത്ത് കൊല്ലം കഴിഞ്ഞേൻ്റേഷാണ് കുട്ട് കുട്ട്യേള് ഇണ്ടാവുന്നത് ഒന്നുണ്ടായത് ഇന്റെ മൂന്ന് കുട്ടികളതും കഴിഞ്ഞേന് ശേഷാണ് ഇത്താത്താക്ക് ഒരു കുട് കുട്ടിയ്ണ്ടായത് നാത്
ഉം ഉം അതെന്നെയാണ് ഇന്റെ അനിയത്തിയാളെ മക്കളൊക്കെ ഇന്നെക്കാട്ടിലും വലിപ്പണ്ടേ ഇന്റെ മക്കളെക്കാട്ടും വലിപ്പണ്ട് കാരണം അവര് ഇന്നെക്കാട്ടി മുന്നേ ആഹ് കുട്ടികളായി ഇൻക്ക് അവിട്ന്ന് ആഹ് എട്ട് ഒമ്പത് കൊല്ലായി ആകാനായിക്കണ് ഇൻക്ക് കുട് കുട്ട്യേള് ഇണ്ടായപ്പളെ പിന്നെപ്പം ഇ ആഹ് ഇപ്പ ഇന്റെ കുട്ടീക്ക് ഇപ്പ ഇന്റെ കുട്ടിക്കാരായി അള്ളാ അതല്ലാ രസോ ഇന്റെ മൂത്തത് ഇണ്ടായി മൂത്തീന് ഒരു വയസ്സാണ് കഴിഞ്ഞ് അതാ കെടക്കണ് പള്ളേല് അതും പോരാത്തെ ഈ രണ്ട് കുട്ട്യേള്
ആഹ് അതെന്നെ പറഞ്ഞേ നമ്മളെ ഇന്റെ നാത്തൂന്റെ ഒരു അമ്മോന്റെ മോ മോള്ണ്ട് അതേപോലെ ഓള്ന്നിട്ട് കുട്ട്യേള് ഇല്ലാഞ്ഞിയിട്ട് കൊറെ കാണിച്ച് മറ്റേ നഹാസ് വലിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് എത്രോ പൈസ ചെലവാക്കിയിട്ടാണ് ഒന്ന് ണ്ടായിനിയത് അത് ഇന്നട്ട് ട്വിൻസാ അയിറ്റിയേക്ക് ഇതേപോലെ
ആയിറ്റിയേക്ക് ഒരിത്തിരി ഒരു ഏഹ് ആറുമാസം ഏഴ് മാസം ആവുമ്പോത്തിന് ഓക്ക് അടുത്തെണ്ടായി അതാണ് പറയണെ പടച്ചോൻ തെരാൻ വിചാരിച്ചാല് ഇങ്ങനെ തെരും ചെയ്യൂന്ന് പറഞ്ഞമാതിരിയാണ്
ഇല്ലാട്ടോ എനിക്ക് ഈ രണ്ടെണ്ണം ഇണ്ടായി പിന്നെ ഇപ്പ ഇബലിക്ക് മൂ ചെറിയോലിക്ക് ആറ് വയസ്സ് ആയി മറ്റോക്ക് ഏഴ് വയസ്സ് കയിഞ്ഞ് എട് എട്ടാമത്തെ വയസ്സാണ്
ആഹ് ആഹ് അയ് ശെരി
ഉം എന്നാലും അൽഹം ദുലി അങ്ങനെ കൊഴപ്പൊ ഏഹ് ആഹ് ഇള്ള മക്കക്ക് അള്ളാ ആയിസ് തന്നി ഇന്നി ഇല്ലെങ്കിലും കൊഴപ്പെല്ലാ മൂന്ന് പെൺ കുട്ടികളാ എന്നാലും ഇൻക്ക് വേജാറൊന്നൂല്ലാ
ആഹ് ഇന്നാലും വേണ്ടീല്ലാ അത് തന്നെ
പൊൺകുട്ടികളാണക്കിട്ട് വേജാറൊന്നൂല്ല
ഇപ്പ ആൺകുട്ട്യേള് ഇള്ളോൽക്ക് ക്കാ പിന്നിം ബേജാറേണ്ടിയത് ഇപ്പ പെൺകുട്ട്യേള് ഇള്ളോൽക്ക് ബേജാറൊന്നൂല്ലാ
ആൺകുട്ട്യേള് ഇള്ളോല്ക്ക് ടെൻഷനാണ് എല്ലാത്തിനും കായ് ഇണ്ടാക്കണ്ടേ ഇതിപ്പ പൊൺകുട്ട്യേളെ കെട്ടിച്ച സമയത്ത് ഞങ്ങളെട്ത്ത് ക്യാഷില്ലാ പർഞ്ഞ് പറഞ്ഞാലും കെട്
ആഹ് ആഹ് കിട്ടിയാ കിട്ടാൻല്ലാ പെണ്ണിട്ടാല്ലാന്ന് ആൺ കുട്ട്യേക്ക് പറയാ
ആങ്കുട്ടിയേക്ക് പെണ്ണ് കിട്ടാല്ലാ ഇബടെ ഇതാ ഇബടെക്കെ ഇൻ്റെ പെങ്ങളെ ഫാമിലീലൊക്കെ ചെക്കന്മാര് കെട്
അമ്മളേലുണ്ട് കൊറേ ഇണ്ട് ഞാൻ പറയേനി ഇവിടടുത്തൊക്കെണ്ട്‌ ഇന്നിട്ടിങ്ങനെ പറിം എല്ലാരും.
അവരങ്ങനെ നോക്കുമ്പോ ഇപ്പൊ പെണ്ണ് കിട്ടില്ല നമ്മള കാലത്തക്കെനി സ്വർണ്ണം പൈസയും പറേലും
പറയെ ഈ ഇള്ള പെൺകുട്ടിയൾക്കെന്താന്താ പ്രശ്നന്നറിയോ ഭയങ്കര ഡിമാൻഡാ
അഹ് ആ അതന്നെ ഭയങ്കരെ ജോലീൻ്റെതും മറ്റതും പറഞ്ഞികാണ്ടിട്ട് അതൊക്കാണ് ഒര് വിധം ഒന്നും ഇപ്പൾത്തെ മക്കക്ക് പറ്റൂല
ഏഹ് ഏ നമ്മളെ കെട്ടിക്ക സമയത്ത് നമ്മളെ ഉപ്പാരും ഉമ്മാരും പറഞ്ഞങ്ങ നുസരിക്കാ പിന്നവിടെ വർ
ആഹ് അമ്മളോടൊന്നും ചോയ്ക്കലും കൂടി ഉണ്ടാവൂല പറ്റീണോന്നുള്ളത് ഇഹ് ഹും അങ്ങൻത്തെ കാലാണ് അതന്നെ
ഇപ്പ അങ്ങനാർക്കും പറ്റൂല
ആ അതന്നെ ഇപ്പങ്ങനൊന്നും നടക്കൂല ആ അതന്നെ
പറ്റൂല ഇപ്പൊ ഓരെ സമ്മതം നേര്ക്ക് നേരെ കിട്ടിയങ്കി കയിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒക്കെ ആണ് കാര്യങ്ങൾ പിന്നെന്താ ഫുഡക്കായാ നിക്ക്
ഫുഡീതാ ചോറടുപ്പത്തിണ്ട് മീന്ണ്ട് മത്തി കൊണ്ടന്ന് വെച്ചേണ്
ഉം ഉം ഉം
പിന്നെ ഉം കറാ അയിന്റെ പണിയക്കെണ്ട് ഇന്ന് കൊറേനേരം ഇങ്ങനെ ഇതുമേല് കുത്തിര്ന്ന് പെഷില് ഇന്നൊന്നും ഇല്ല ഞാറാഴ്ച അങ്ങനതൊന്നും ഇല്ല ഇന്ന് ഫോൺമ്മെ കൊറേ കുത്തിയിരുന്ന് ഒര് മണിക്കൂറ് രണ്ടണിക്കൂറ് ഇതുമെ കുത്തി കുത്തിരുന്ന്കാണ്ട്‌ സമയം പോയിണ് ഉം ഹ് ഹ്
ടൈം എങ്ങനണറിയോ ഞാൻ പത്ത് പത്തര മണി ആകുമ്പോ പണി എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് ഔത്ത്‌ കേറിട്ട് ആ ആ ഞാൻ ഇന്റെ റസ്റ്റിലങ്ങനെ പോണെയാണ്
ആഹ്
നിന്റെ ഹാ ഇത്പ്പങ്ങനായപ്പ പിന്ന അങ്ങനെ തീരണ്ടേച്ചിങ്ങനെ ഇതിമേൽ കേറിയതാ
ആഹ്
പിന്നേ എന്താ വേറെന്തെക്കെ
മക്കൾ ഒക്കെ എവിടെ പൊറത്ത് കളിക്ക്യാ
ഹേയ് അകത്ത്ണ്ട് ഞാൻ പറഞ്ഞ്ണ് അയിന് ഫോൺ തങ്ങട്ട്
ആ അതാക്കിയതാവും ആഹ് ഇതേ പോലാണ് ഇവലെന്തെങ്കിലും അക്ക്മളാവും കമ്മാ കമ്മാ വിളിച്ചാണ്ട് വരും ഞാൻ പറയും ഒന്ന് മുണ്ടാ പോയേവിട്ന്ന് പറയും. പി ഹി ഹി
കമ്മാന്ന് എന്ന് വിളിച്ച് വെരണ്ട ഞാപറഞ്ഞ് ഒരടീന്റൊയാലും വേറല്ലയ് എന്റെടുത്ത്ക്ക്ങ്ങട്ട് വരരുതെന്ന് പറഞ്ഞിക്കാണ്ടങ്ങോട്ടാക്കിക്കിൺ
അപ്പൊ ഓരോരുത്തെരിം ഒരാളെ ഹോളില് കൊണ്ടോയി ഇരുതീക്ക്ണ് ഒരാളെ ബെഡ്റൂമ് കൊണ്ടോയ് ഇരുതീക്ക്ണ് ഒരാളെ മറ്റേ മറ്റേ ബെഡ്റൂമിലും കൊണ്ട് അങ്ങനെ ഇര്ത്തിക്ക പൊർത്ത്ക്ക് ഞാൻ വല്ലാതെ അങ്ങട്ട് എർക്കലില്ല കാരണം ഈ മയിം കാറ്റും മറ്റും മർച്ചും എല്ലം കൂടി അയ്മ്പ
ആഹ് ആഹ് അതന്നെ.
സിറ്റുവേഷൻ താവണ്ടാ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പുതിയാപ്ല പണിക്കോയി. മൂപ്പെര് ന്നേരേം വെളുത്താല് ഏയ് മണിയായ മൂപ്പെര് പോവും.
ഞമ്മൾത് പോവാണ് ഇവടിം അങ്ങൻത്തെന്നെ ഏഴ് മണിക്ക് പോവും ഒന്ന് ആഹ് വേറെന്തൊക്കെ കറിയൊക്കെ എന്തെകി
വെറെ ജോലിം കഴ്‌ഞ്ഞില അൻക്ക് എന്തേനു പണിയോയ്ച്ചും. ഇത് ഇല്ലാത്തതോണ്ടാണ് ഇപ്പൊഞമ്മെള് ഏഹ് കറിവെക്കാനൊക്കെ കിട്ടി കറിക്കെ വെച്ച്ക്ക്ണ് കറിഇൻക്കും മത്തിയെന്നെ.
ആഹ് തിന്നാ ഇപ്പൊ മത്തിയ്ള്ളെ രെസെണ്ട്. ന്നല്ലെ പഞ്ഞിഒക്കെള്ള സെയ്സ് മത്തിയായിട്ട് രെസെണ്ട് ഇള്ളെത്.
ഉം അതെന്നെ ഉംന്നായ്ക്കോട്ടെ.